ആഹ് ല്ല
ആഹ് കേക്ക്ണ്ട്
എന്തൊക്കെയുണ്ട് ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചു കെടക്കാൻ വാണ്ടി ഇങ്ങനെ ഒര്ങ്ങാണ്
ആഹ് ശരി ആഹ് മക്കളൊക്കെ കടന്നോ അത് ശരി ഇന്നന്താ ഫുഡ് സ്പെഷ്യലെന്തേ ണ്ടോ
ന്ന് സ്പെഷ്യലായിട്ടൊന്നുല്ല
ആത് ശരി ആഹ്
സാമ്പാറും കറിം മീൻ പൊര്ച്ചതും അങ്ങനെ പിന്നെ പണി ക്കാരുണ്ടയ്നി അപ്പര് ചമ്മന്തിം ഒക്കെ ഉണ്ടാക്കീനി അപ്പതൊക്കെ കൂട്ടി അങ്ങനാണ്ട് ഒപ്പിച്ച് പോയിന്ന്
ആഹ് അക്കെ മതിയല്ലോ രാത്രിയല്ലേ ഒരു നേരം ശെര്ക്ക് കഴിച്ചാ പിന്നെ രണ്ടാം നേരം കൊർച്ചൊക്കെ കൊറവായാലും കൊഴപ്പൊന്നുല്ല
ഉം എല്ലാ ദിവസം മാണ്ടേ എന്തേലൊക്കെ അങ്ങനെ ഒപ്പിച്ച് പോകും.
ആഹ് അതന്നെ എന്തേലൊക്കെ ഒപ്പിക്കണ്ട മ്മക്ക് ഞമ്മക്ക്
ചാ നാളെക്കെന്താന്നല്ലേ
ആഹ് ചിന്തായില്ലേ ആഹ് ആഹ് അതന്നെ വീട് പണിയൊക്കെ എന്തായി ഉം ഉം
വീട് പണി ഞങ്ങൾ അയ്ന്റെടിൽ ചെറുതായിട്ട് ഒന്ന് കൂടിയിരുന്നൊക്കെ ചെയ്തു
അത് ശെരി ആഹ് അതൊന്ന് ക നടന്ന അയ്ന്റെടയില്
ആഹ് അയ്ക്ക് പോയിട്ടൊന്നുല്ല പാലാച്ചല് കഴ്ച്ചു നല്ല ദിവസ ഉം നല്ലതൊക്കെ നോക്കിക്കാണ്ട്
അത് ശരി ഹഞ്ച് മാസത്തില്
പണികൾ ഇഞ്ഞുണ്ട് കയ്യാന്
ആഹ് ശരി ഇപ്പ എവിടെ ണ്ട് നിക്കല് തറവാട്ടിലെ അവിടെന്നെ
ആഹ് തറവാട്ട് ലെന്നെ
ആഹ് അഹ് ശരി
ഒന്നും സാധനം ഒന്നും വാങ്ങിയിട്ടൊന്നുല്ല പാലാച്ചൽ ചടങ്ങ ന്ന് കഴിച്ചട്ടേ ന്നർഞ്ഞാണ്ട്.
ആഹ് ആഹ്
അങ്ങനെ അഹ് ശരി ഉം
എല്ലാരും ഇവടെ നാട്ട്ല് ണ്ടാവുമ്പോ
ആഹ് അങ്ങനെ കഴിച്ചതാവുലേ?
അല്ല അപ്പ അപ്പ ഞമ്മക്ക് പരിപാടിക്കി ണ്ടാക്കാർഞ്ഞാണ്ടേ
ആഹ് ആഹ് അഹ് ശരി ആഹ് ഇപ്പ കൈ ഹ് ആഹ് അടിപ്പണി എല്ലാം കഴിഞ്ഞോ?
അടിപ്പണി യ്ഞ്ഞ്ണ് പിന്നെ ചെർ ചെറ്യേ പണികളൊക്കെ ഴിഞ്ഞ് ഇപ്പോ പണിക്കാര് ണ്ട് ർഞ്ഞ് ഞാ സ്വിച്ച് ബോർഡ് അങ്ങൻത്തക്കെ പ്ലംബിംഗും പണി അയ്ന്റെ പണിഴ്ഞ്ഞി ഇത് കഴിഞ്ഞ ഞ്ഞ് കര്ണ്ട് ട്ക്കണം. അയ്ൻ്റെരോരോ തെരക്ക്ൽ
അഹ് ശരി കര്ൻ്റൊന്നും ആയിണ്ടാവൂല്ല. വെള്ളായോ?
വെള്ളായിട്ടില്ല വെള്ളം ഞ്ഞി വേ വേനൽക്കല്ലേകാരം നല്ലത്. ഇപ്പ കുത്താൻ പറ്റൂലല്ലോ. ഇപ്പഞ്ഞി വര്ന വേനൽക്ക് ചെയ്യാര്തി.
ഹൗസ് കണക്ഷൻ ണ്ടോ?
എഹ് ഏഹ് അഹ് ല്ല
അഹ് ശരി ഉം കെണറ് കുത്തന്നെ വേണം ഉം ഉം
കെണർ കുത്തണം സ്ഥലൊന്നുല്ല കമ്മിയാണ്.
അഹ് ശരി കൊ ഉം കൊയല ട്ച്ചാ ക്ട്ടോ?
കോയലിനോട് താല്പര്യല്ല വള്ള കെണർ കുത്തിയാ തന്നെ കാ കാണുള്ള സ്ഥലത്ത് ഞ്ഞ് മുന്നിലൊക്കെ ആയിട്ട് അങ്ങനെ ചെർതായിട്ട് നല്ല വ ല്ലാതെ അങ്ങനെ എന്തെലൊക്കെ കാട്ടി പിന്നെ ഇപ്പോ ഞമ്മക്ക് സൗകര്യത്തിന് വാണ്ടി നമ്മള് വാർത്ത്ടുല്ലോ പൗതി വാർ ക്കാണ്ട് അങ്ങനക്കെ കാട്ടണ്ട്യരും ആഹ് ആഹ് അപ്പൊ മോക്ക് മുറ്റത്ത് സൗകര്യാവും
പിന്നെപ്പം ഞമ്മള് കോരി ട്ക്ക്ണില്ലല്ലോ മോട്ടറ വെക്കെല്ലേ.
ആഹ് ആഹ് അല്ല അങ്ങനെ ചെയ്താല് നമ്മക്ക് പൗതിം അങ്ങനെ ആക്കിയാല്
ആഹ് ആഹ് ശരി ആഹ് ആഹ് അങ്ങനെ ചെയ്യാം ഉം
അങ്ങനെയക്കെ ഓരോരോ പ്ലാന്കൾ ണ്ട്.
അഹ് ശ ആഹ് ആഹ് വേഗം വെള്ളം കാണണെങ്കില്
ആഹ് അവടെ തറവാട്ട്ലക്കെ വള്ളണ്ട്.
അഹ് ശരി
ഞങ്ങക്ക് വള്ളം വറ്റലൊന്നുംല്ല.
ആഹ് ആഹ് അടെ അട്ത്തന്നെ തറവാട്ന്റെ വീട്ന്റെ അട്ത്തന്നെ?
ആഹ് അട്ത്തന്നെണ്.
പക്ഷെ നമ്മള അപ്പർത്തും പ്പർത്തൊക്കെ വള്ളം വറ്റലുണ്ടോൽക്ക്. മറ്റേ പൈപ്പള്ളം ണ്ടല്ലോ അഹ്ണ്ട് ആഹ് ഇതിലെ പോണക്കെ ണ്ട് നമ്മളോടൊക്ക വാണോ ഴ്ച്ച്നി നമ്മക്ക് അയിന്റെ ആശ്യം വരെ വന്ന്ട്ട്ല്ല. പിന്നെ വടെ ർഞ്ഞാല് പൊഴ, തോട് അങ്ങൻത്തെക്കെ ള്ള ഒരു ഏരിയാണ്. അപ്പോ പിന്നെ വള്ള ആഹ് നമ്മക്ക് അങ്ങനാണ്ട് ബുദ്ധിമുട്ട് വേനൽക്കൊന്നും വര്ൽല്ലാറ്യ.
ആഹ് ശരി ആവെള്ളം ഇള്ള ഒരു ഏരിയ തന്നെയാണ് അല്ലെ
ന്നാള് പ്പോ ഒരു ഫ്രണ്ടിനെ വിളിച്ചിനി അപ്പോ ഓള് പറ്യ ഓൾക്ക് ഓളെ കല്യാണം കഴിച്ചോട്ത്ത് വള്ളം തന്നെല്ലർഞ്ഞ് അ അപ്പൊ മ്മളക്കെ നല്ല വെള്ളം ഇന്തൊക്കെ
ഏ പറയണ്ടോ ആ
അപ്പോൾള് പറയുന്ന കേട്ടിട്ട് ഇനിക്കനെ ഒരു ഗതിയ കേട്
അത് ശെരി ആ
വെള്ളം കുടിക്കാല വെള്ളം തന്നെ
ആഹ
ദൂരെ പോയിക്കൊണ്ടരണം
ആഹ ശെരി ഇപ്പോളും ഉണ്ടല്ലേ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അല്ല മോട്ടർ ഉ
ആഉം
ഇപ്പ എത്ര ദൂരായാലോ ഇല്ലല്ലല്ല ബുദ്ധിമുട്ടില്ല പറയണ്ടോ നമ്മള് തോന്നിയ പോലെ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടല്ലാതെ ധാരാളല്ലേ
ആഹ എവിടെയണ വോള കല്യാണം കഴിച്ച വീട് അങ്ങനത്തെ സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് അങ്ങാടിയിലേ കാരമാണെങ്കിലേ അങ്ങാടൽ പോ്കാകുമ്പെപോം ഇണ്ടാവില്ല കൂടെണോള വീ പന്ന് നല്ലോണ്ണം വെള്ളത്തില് അങ്ങനെ ഇതായിനനി ഇപ്പൊ എനിക്ക് വെള്ള ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടായാൽ തന്നെ എന്റെ എല്ലാ പരിപാടിയ കഴിയും
ആ ശരി അത്രക്കും ബുദ്ധിമുട്ടാവും വെള്ള
ആഹ അങ്ങനെ പിന്നെ പൈപ്പെള്ളൊക്കെണ്ടരണം അപ്പ എപ്ളൈയിലൊക്കെ വരുള്ളൂ ചെപ്പോ വരൂല അങ്ങനെയൊക്കെ ആകുമ്പ
അഹ ശരി ആഹ
വള്ളല്ലെങ്കി അങ്ങനെ ശീല ജീവിക്കക്കാരോ
അതാ ഒപ്പിച്ച് കയ്യും നമ്മള ധാരാളത്തം പോലെ ഉണ്ടാവൂല
ആ ആഹ ഞമ്മക്ക് വേനലായാലും മഴ ആയാലും ഒന്നും വെള്ളത്തി
ഒരു ബുദ്ധിമുട്ടല്ലട്ടോ നമ്മുക്ക് ആ കാര്യത്തിലൊക്കെ നമ്മഷാറ ഏത് കയ ണ്ട്ലോട്ട് ഒരു ബുദ്ധിമുട്ട് വന്നു ഉ
അപ്പൊ ഞാ ഇ ഇങ്ങനത്തെ ആ ഏരിയൊക്കെ എപ്പോഴും ഉണ്ട് നമ്മള്മ്മ നമ്മളെത കൊണ്ട്മ്മ കറിയിലോ ഇല്ലാ
ഇല്ലല്ല ഞമ്മക്ക് ഇല്ലാതാവുമ്പോളേ ഞമ്മക്ക് ഒരാളെല്ലായ്മേ അറിയുള്ളൂ
അറിയുള്ളൂ
ആ ഞമ്മക്ക് ഇണ്ടായാണ്ട് മ്മക്ക് മറ്റൊക്കും ഇല്ലന്ന് പറഞ്ഞാല്മ്മക്ക് വിശ്വാസം വരൂല അങ്ങനൊരു ഫാൾട്ടുണ്ട് ഹലോ അത് കട്ടായി
ഹലോ
ഹലോ ആഹ കേക്കില്ല ഹലോ ഹലോ ഏ പോയ ഹലോ എന്താ കേക്കില്ല പോയ റേഞ്ച് പോയോ
ആഹ് കിട്ടില്ലേ
ആ കിട്ടി കിട്ടി
ആ മഴ ഇട്ടേക്ക് അര റേഞ്ച് പോകണ്ടോന്നു
ആ റേഞ്ച് പോണുണ്ട് ഉ
അപ്പൊ ഞാനൻത്ത് സിറ്റ് ഔട്ട്ക്കെറങ്ങി അപ്പൊ കിട്ടുണ്ട്
അത് ശെരി ആ ഇപ്പൊ മഴ പെയ്യല്ല എല്ലാം ഉണ്ടോ അവിടെ പെയ്യുണ്ടോ
ചെറുതായിട്ട് ചാറ്റൽ മഴ അങ്ങനുണ്ട്
ആഹ ശെരി ഇപ്പ ഇവിടെല്ല മഴയില്ല
ആ മഴ പെയ്താല് ബുദ്ധിമുട്ടുംണ്ടെന്നാ എനിക്ക് ഒരറ്റ ബുദ്ധിമുട്ടുള്ളൂ ഈ മഴത്തേ മുറ്റനാകെ പുല്ല്ണ്ട് മോളകാണ്
ആഹ് അത് ഇണ്ട് അത് നല്ലോണംഇണ്ട് ഉം ആ ഇവിടോക്കെ ഉണ്ട് നല്ലോണം ഉണ്ട്
പറിചാൻ കയ്യാത്ത സെയ്‌സ് ആകെ ഇതായിക്കിണ്
ആഹ് ശരി ആഹ ആഹ അത് അപ്പ പറിച്ചാലും കിട്ടൂല പിന്നെ നമ്മളെന്ന് സ്ഥിരമായിട്ട് അടിക്കണ മുറ്റാകുമ്പോ അങ്ങനെ ഉണ്ടാവില്ല
ഞാൻ അടിക്കലൊക്കെ ഉണ്ട് ഇപ്പൊ ഞങ്ങള് ഈ ഏരിയ ഫുള്ളാങ്ങനെ ഇങ്ങനെ പുല്ല് മുളച്ചുകൊണ്ട്
അത് ശെരി വെള്ളം കെട്ടി ആ
ആഹ പറിച്ചാ തീരുല അത്
എന്റെ മുറ്റത്ത് പിന്നെ ഞാൻ ചിപ്സ് ഇട്ടൊണ്ട് പിന്നെ അങ്ങനല്ല
ആഹ ഇവിടെ അത് ഇട്ടിട്ടില്ല അത് ഇട്ടാൽ നമ്മൾ സീറ്റൊക്കെ ഞ നേരെ മുന്നിൽ അങ്ങനെ ഇട്ട്ക്ക്ണ് പക്ഷെ നല്ലോണ്ണം തയ്കണ് അപ്പോ ഈ സീറ്റ് പയേ സാരി അങ്ങനെയൊക്കെ വിരിച്ച കാണ്ട ഇടണം എന്നാ മുളക്കൂല പറയീണ്ട്
ഏ
പോലും ഇങ്ങോട്ടും വെട്ടിച്ചലാണ് ആ മെഷീൻ വെച്ച് കാണ്ട്
ആഹ ആഹ് ആഹ
വല്യ വല്യ പുല്ല ഇപ്പൊ ഒരു വെട്ടം വെട്ടീ ഇനി ആഴ്ച്ചകന്നു പിന്നേം വെട്ടണം
ഓ അങ്ങനെ വെട്ടിട്ട് കാര്യല്ലേ അ പിന്നെ അതേ പടി പിന്നിം ഉണ്ടാവും മിഷീൻ വെച്ചാ അധികാണ് ഉ ഉ
രണ്ടു ഭാഗം സീറ്റ് ഇട്ടുണ്ട് അവിടല്ല മുന്നിലും മറ്റേ സൈഡിലും അ ഞാൻ ഒരു തല പറിച്ചുമ്പോത്തിന് അപ്പോത്തിന് നമ്മൾ ആദ്യം പറിച്ചത് പൊന്തലോടുങ്ങും
പൊന്തലോടങ്ങും ആ ഉ അതാണേ ഒരു തല പറച്ച് വരുമ്പോ തന്നെ ഒരു തല പൊന്ന്തും ഉ
ഉം പക്ഷെ നമ്മുക്കിങ്ങനെ ആരേലൊക്കെ വന്ന് കാണുമ്പോഴൊ ഒരു വൃത്തികേടാണ് ഇങ്ങനെ പുല്മോളിച്ചി ഇങ്ങനെ നിൽക്കണുന്നത് കാണാന് വലിയ പുല്ലല്ലേ ചെറി ചെറിയ പുല്ലാള് ഉണ്ടാവോ
ആഹ കുഞ്ഞി കുഞ്ഞി പുല്ല്കാൾ ല്ലേ നമ്മുക്ക് പറിച്ചാലും കഴൂല അടിച്ച ഉ വൃത്തി തോന്നൂല
ഉം അങ്ങനെ
ചപ്പളി മായി ആയിട്ട് ഇങ്ങനെ ഒരു ജാതിയാവും
ഉ ആ ചപ്പ്ളി അങ്ങനെ ഇല്ല അങ്ങനെ പുല്ലായിട്ടുള്ളരു ഇതള്ളു
ഉ ഓലർന്നിക്കണ മുറ്റാണേ പിന്നെ വേമ്പേ
ആഹ് മഴ ഇല്ലാഞ്ഞ ഒലർന്നു വേഗം നിക്കും വള്ളം കെട്ടി നിൽക്കൊന്നുമല്ല ചെറല്ലള്ള അങ്ങനെ അങ്ങനെ ഇതാണ് പർച്ചാലും കിട്ടൂല അങ്ങനെരു ഞാൻ അങ്ങട്ട് കൊറെ ഓലക്കൊടിയൊക്കെ ഇട്ട് കണ്ടേ മാറി പോയാലും ഇ കത്തികും അപ്പൊ അതിന്റെ അടിൽ കൂടി കുറച്ചൊക്കെ കരിഞ്ഞൊക്കെ പോവും
ആ ആ അത് ശെരി അതിന് വേനൽക്കല്ലേ അങ്ങനെ പറ്റുള്ളൂ
ഇപ്പൊ ഒരോട്ടം കത്തിച്ചു അപ്പൊ ആ കത്തിച്ച കൊടുത്ത് മാത്രം കുറച്ച് ഭാഗം കത്തിച്ചിട്ടുള്ളൂ അവിടെ മാത്രം ഒന്നും പുല്ല് മുളക്കാതെ ഇതുണ്ട് അല്ലാത്തടത്ത ആ ഇനി കൊറച്ച് കഴിഞ്ഞാ പോന്തല് തുടങ്ങും ആഹ അത് ആരലൊക്കെ വരുന്നല് കാണുമ്പോളേ
ആ് മുറ്റ അത് ഉ വൃത്തിയില്ലായ വിചാരിച്ചു
ആഹ ആഹ കൊറെേ കായ്ക്കോടുന്നട്ട് ചെത്തിയോക്കും
ആ ചെത്തിയാ മണ്ണാണ്ട് പോവ എന്നല്ലാതെ അതിനൊരു ഉപകാരം കിട്ടൂല
ഉ ഈ പെയിന്റ് അടിക്കാർ ഒഴിവാക്കിയ ഓലെ ഇതൊക്കെ ചെത്തി പോയിലെഅതൊക്കെടുത്ത് ചത്തി കളഞ്ഞ അപ്പൊ ആ വേരുണ്ടായിട്ടേ കാര്യം പിന്നീ വരുന്നതു വേണെങ്കിലേ പുല്ലിന്റെ വേ ആ മുകള് മാത്രല്ലേ പോണള്ളൂ വേരുണ്ടാവുമല്ലോ അവിടെ ഉ അപ്പ അയിമന്ന് പിന്നെ ഉണ്ടാകുതോ
ഉം
ഞങ്ങള അപ്പറത്തെ താത്ത സീറ്റ് പയ സീറ്റാ ടെ വിരിച്ചിടല എന്ന അല്ലാത്തോടുത്ത് നോക്കിയാൽ മതിയല്ലോന്ന് പറ കാണുമ്പോ നമുക്കൊരു വൃത്തിയടെ അങ്ങനെ നീറ്റും അതോ
ആഹ അ ഒരു വൃത്തികേടാണേ
ആ ആഹ എന്താ ചെയ്യ കൊറെ മരുന്ന് ഉണ്ടാക്കിനോക്കു ഈ സോപ്പും പൊടി സുർക്ക അങ്ങനെയൊക്കെ വെച്ച്ക്കാണ്ട് വെള്ളം ഉപ്പ ഉപ്പ് ഒരു പേക്ക് ഉപ്പൊക്കെ വ ഇതാക്കി കണ്ട അങ്ങനെ അയിനുംമാണം വെയിലർ പിന്നിം ഒണങ്ങും
അ ശരി ആ
അങ്ങനെ യൂട്യൂബിലൊക്കെ ഓരോന്ന് കണ്ടി കണ്ട് അങ്ങനെ ഓരോന്ന് പരീക്ഷിച്ചു നോക്കും
ആ ആ
ഇവിടെന്റെ ടുത്ത് മുത്തച്ചി എന്താ മീഷോൽ എന്തോ കണ്ടങ്ങാണ്ട് വാങ്ങിന്നു
ഒരു പുല്ല് ഉണക്കണ ഒരു സാധനം ണ്ടല്ലോ വെതറിയാൽ ഉണങ്ങും ന്നൊക്കെ പറഞ്ഞ ഒരു മരുന്ന് എന്തോണ്ട് പറിണേക്ക
അ ഇൻകറീല കൊറേ ഞങ്ങള് അന്ന് വാങ്ങിക്കാണ്ടു പക്ഷെ നമുക്ക് കേടാണത് മൂക്കോ നമ്മള് പെണ്ണങ്ങൾങ്ങനെ അടച്ചല്ലെ
ആഹ് ആഹ് ആ പിന്നെറഞ്ഞാല് ആ മണ്ണില് പിന്നൊന്നും ണ്ടാവൂലോലു
ആഹ് ആഹ്
ഞമ്മളിനിയിപ്പോ ഒരു മുളകിന്റെ തയ്യോ എന്തേലൊക്കെ കുയിച്ചിടാണെങ്കില് ഇണ്ടാവൂല ലാറി ണ്ട്
പിന്നെ എന്താന്നാ
പിന്നെന്താ ഒക്കെ ഓക്കെ ഒക്കാ ന്നാ ഓക്കേട്ടോ
ആഹ് ന്നക്കേ